ആഹ്
വെച്ചണ്ടാ
ആഹ് ആഹ ആഹ
ഉഹ
ണ്ട് എന്തൊകേ സുഖല്ലേ
സുഖം
അവിടെ മഴ ഉണ്ടോ മഴ ഉണ്ടോ
എവിടെ മഴയില്ല വെയിലാണ്
ആഹ മഴന്നല്ല പടത്തൊന്നും പെയ്തിട്ടില്ല
പെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ന്‌ വെയിലാണ് ഇന്നലെ രാത് അത്രയൊക്കെ പെയ്തായി പക്ഷെ ഇന്ന് വെളുപ്പിനും പെയ്തായിരുന്നു
ആഹ ആ്ന്നിവിടെ രാവിലെ നല്ല മഴയായിരുന്നു കുട്ടികൾ സ്കൂളിൽ പോകണ ടൈമിലൊക്കെ നല്ല മഴയായിരുന്നു േ
ഇവിടെ ആ ഒരു ഏഴ് മണി ആ ടൈമിലൊക്കെ ആര്ന്ന് പിന്നെ അങ്ങടെ വെയിലാറന്നു
ആഹ കുട്ടികൾ റെയിൻകോട്ട ഒക്കെ ഇട്ട പോകും സ്കൂൾ ബസിലേ പോല്ല സ്കൂളേക്ക് അതിന് ഇവിടെ വെയിറ്റ് ചെയ്യുമ്പോ അവ റെയിൻ കോട്ടകെ ഇട്ടട്ടായിണ്
ആഹ് ആഹ
പിന്നെ വായനൊക്കെ ഇഷ്ടാണോ
ഏഹ്
വായിക്കാനൊക്കെ ഇഷ്ടണോ ബുക്സ്
ആ വായന കൊറച്ചൊക്കെ വായിക്കും വല്യ വായന ഇല്ല
ഉം
ഇത്യാ
ആഹ് പുസ്തകം വായിക്കിനോണ്ട് വല്യ താല്പര്യൊന്നുല്ല ഫോണില് വര്ന്ന മെസ്സേജുകള് അങ്ങ നൊക്കെ വായിക്കും പ്പോ അധികും ഫോണിലാണല്ലോ എല്ലാവരും ഇപ്പ ന്യൂസ് പേപ്പറെന്നെ നിർത്തലാക്കി എല്ലാ ന്യൂസും ഫോണില് വര്നെ കാര്ണം
ആഹ്
പൊതുവെ എല്ലാതും സ്റ്റോപ്പായി കൊണ്ട്ക്കാണ് അതെല്ലാതും എല്ലാർക്കും ഫോണില് കിട്ട്ണ് ണ്ട് അല്ല ന്യൂസ് ആണെങ്കിലും ഗെയിംസ് ആണെങ്കിലും ഒക്കെ
അയ് ശരിയാ പ്പ എല്ലാം ഫോണില ടി വി അങ്ങന് ത്തെ സാനങ്ങളൊന്നും പ്പ വേണ്ട
ആഹ് കുട്ടികളാണെലും ഫോൺ അഡിക്റ്റ് അഡിക്ഷനാവ്ണാണ് പ്രശ്നം എല്ലായ്നും കുട്ട്യേൾക് ഫോണ് വേണം
ആഹ്
അവിടങ്ങനെ വീട്ടിലാരെക്കെ
വീട്ടില് അന കുട്ടിയായിട്ടൊള്ളു
ഏ
കുട്ടിയായിട്ടുള്ളൂ അതുകൊണ്ട് കൂളീ വെർണോന്നോർ ത്ത് പേടിക്കണ്ടാ
കുട്ടിയായിട്ടൊള്ളൂ പർഞ്ഞാല്
പ്രസവിച്ചിട്ടേ ഒള്ളൂ
ആഹ് എത്രായി
ഇന്ന് ഇരുപത്തൊന്ന്
ആഹ് ഇപ്പൊ ഫ്രീയാണ് വീട്ടില് ഫ്രീ ടൈം ഇഷ്ടം പോലെണ്ട്
ഉം അത് ഇഷ്ടംപോലെണ്ട് ക്ഷെ രാത്രി കെടക്കാത്തോണ്ട് പകല് ഒറങ്ങേണ്ട അവസ്ഥയാ
ഏ ന്റെകുട്ടി ഓക്കതന്നെണ് രണ്ടു മാസായി ചെറിയ കുട്ടിക്ക്. രാത്രി ഒർക്കല്ല. ഞാനും ഹസ്ബന്റും ങ്ങനെട്ത്ത് നട്ക്കും. ഹസ്ബന്റിന്റെ ഫോൺ ന്തോ ഓഫീസ് പോവാണ്ടായോണ്ടേ വയ്ങ്കര ബുദ്ധിമുട്ടാണ് താപറിയ അവിടെ ചെന്നാ ഉറക്കം തൂങ്ങുന്നറിം.
ആഹെന്നെ ജോലി ജും ജോലിയുടെ ക്ഷീണവും പിന്നെ രാത്രി കൊച്ച് ഒറ്ങ്ങാത്തതിന്റെ ക്ഷീണോം
ആഹ് പിന്നെ അവർക്ക് അവിടെ കസ്റ്റമേഴ്സ് വരുമ്പോ ഇങ്ങനെര്ന്ന് ഒറ്ങ്ങാം പറ്റൂലല്ലോ.
അത് പറ്റൂല. ആഹ് ഇപ്പ ഇന്നലെ ഒർങ്ങീട്ടില്ല അപ്പ ഞാനിന്ന് മൂന്നണിയായപ്പോ എണീച്ചത്.
ആഹ് ആവേറെ പോയതാണോ?
ഏഹേ
വേറെ പോയതാണോ? വേറെ ഒറ്റക്ക്‌ള്ള വീട്ടിലാണോ?
ഒറ്റക്കുള്ളവീട്ടിലല്ല. ഇപ്പെന്റെ വീടി ആദ്യത്തെ പ്രസവ.
ആഹ് സ്വന്തം വീട്ടിലപ്പൊ. റെസ്റ്റ് ഇണ്ടാവല്ലോ ആഹ്. പെറ്റ് കടക്കാണല്ലോല്ലേ?
ഉഹും
ആള്ണ്ടോ? ന്ക്കാന് നോക്കാനൊക്കെ?
ഉമ്മാ
ഉമ്മന്നെണോ കുട്ടിനെ നോക്ക്‌ണേ?
ആഹ് ഉമ്മന്നെ നോക്ക്‌ണെ.
ആ തൈലം തേക്കല് അങ്ങനൊക്കെല്ലേ?
തൈലല്ല. അറ്റെ ന്തോ ഒരു വെള്ച്ചെണ്യണ്.
ആണോ? ആഹ്
പിന്നെ ഒര മരുന്നും കൊടുക്കണ്ട്.
ഇപ്പൊന്തൊക്കേ ഫ്രീ ആയിട്ട് കിട്ടുന്ന്ണ്ടലോ? പഞ്ചായത്തിന്ന് മെഡിസിൻസ് ഒക്കെ. ആയുർവേദം
ഫ്രീ ആയിട്ടല്ല. വൈദ്യശാലിന്ന് ന്നെ വേടിക്കണം.
അല്ല പഞ്ചായത്തിന്ന് ഫ്രീ ആയിട്ട് കിട്ടുണ് ണ്ട്. ഞാനിപ്പ അങ്ങനെ വേട്ച്ചു.
ആണോ?
തൈയിലോ? മരുന്നുകളൊക്കെ കിട്ടും.
ആഹേ
ഉും ഹും ഹും
അങ്ങനെയൊക്കെണ്ട്ല്ലേ? ഒന്നും അറിഞ്ഞിട്ടില്ല.
യാ ഓൽതു ഇങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു വാട്സആപ്പില്. അങ്ങനെ അറിഞ്ഞതാണ്. അപ്പൊ അന്വേഷിച്ചപ്പോ അത് അങ്ങനെ കിട്ടി
ആഹ് ആഹ്. എല്ലാ മരുന്നും കിട്ടോ കുട്ടിള്ടെ?
ആല്ല പ്രസവിച്ച് കിടണോർത്. ക്ക്ളള മരുന്നാള് കുട്ടിൾക്കല്ല.
ആഹ് ആഹ് ആഹ് അപ്പൊ കഷായും കൊഴമ്പും അതൊക്കെ.
കഷായല്ല അരിഷ്ടാണ്.
ആഹ് ആഹ്
അരിഷ്ടം കിട്ടിട്ട്ണ്ട് അങ്ങനെ പിന്നെ ആഹ കഷായം. ആഹ് കഷായം പിന്നെ രണ്ടു ബോട്ടില് ണ്ടായിരുന്നു. ഒന്ന് തിരിച്ചു കൊടുത്തു ഇന്ക്ക് ഇഷ്ടല്ലാതോണ്ട്.
ഏഹ് ഹേ അന്നാല് കുടിക്കണ്ടേ?
അത് കുടിക്കണം പക്ഷെ, അത് കുടിച്ച കഴിഞ്ഞാല് ഓ, എന്താ, വയറ്റിന്ന് പോവുമ്പളക്കെ കുട്ടിൾക്ക്. ആഹ് ഡോക്ടർമാര് ഇംഗ്ലീഷ്ഡോക്ടർമാര് പറയുള്ളു. ആയുർവേദ ഡോക്ടർമാര് പറയൂല്ല. ഇ ഡോക്ടറും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വയറ്റന്ന്കുമ്പോ ചില ചില കുട്ടികൾക്ക് പ്രശ്നംണ്ടാവും അത ഞൻ ആഹ ആഹ
ഇപ്പൊ എന്റെ ഡോക്ട പറഞ്ഞ് പ്രസവരക്ഷ ചെയ്തോ കൊഴപ്പില്ലാട്ടാന്ന് പറഞ്ഞഞ് അരി ഇഷ്ടം അത് ഇത് എല്ലാം കൊ ഇതാക്കിക്കോളാാം പറഞ്ഞു
തേനും വേമ്പും കൊടുത്ത പ്രശ്നം ഉണ്ടാവും
അതെന്ത് സധാനം
തേ കുട്ടികള ന ആാവൂല ഇങ്ങനെ വെച്ച കൊടുക്കൂല്ലേ കത്സച്ച് കുട്ടികളെ ആഹ ആഹ തേനും വേഴമ്പന്ന്റിയും ആഹ ആഹ അതൊക്കെ വേണ്ടാന്ന്റിഞ്ഞിക്കുക
അത് കൊടുത്തർ എന്നിട്ട് ഇവൾക്ക് തെരുപ്പീ കയറി
അതെ
ആ എന്നിട്ട് ത്രീ തന്നെയായിരുന്നു ഭാഗ്യത്തിനെ കൊണ്ട് ഓടിയാൻ കിടക്ക് ലേബർ റൂമിലേക്ക് തന്നെ
പണം കൊടുത്തോ ചെറുതാ ആായിട്ട്ന്നാവും മാക്കി കൊൊടുക്ക ആഹ എന്നിട്ട് അ വലിച്ചിട്ടുണ്ടാവും ഉള്ളിലക്ക്
അറിയില്ല ആ അത് അപ്പല്ല അത് കഴിഞ്ഞഞ് കൊറേ കഴിഞ്ഞപ്പണ് എന്നെ ഒരു മൂന്ന് മണിക്കൂറൊക്കെഴിഞ്ഞപ്പോ ലേബർ റൂമിൽ നിറക്കിയത് തന്നെ മൂന്ന് മണിക്കൂ തൂറ് നാല മണിക്കൂർ കഴിഞ്ഞപ്പ ഞാൻറൂമി കയറി വന്നപ്പോ
ഫസ്റ്റ് പ്രസവിച്ചു ഉടനെ കൊടുക്കണതേനീ അതാണോ ആഹ ഇത് ഞാൻ അതല്ല പറഞ്ഞത് പിന്നെ ആ
ആദ്യം ചച വെള്ളം കൊടുത്ത് ആഹാ അതില്ല പിന്നെ വെച്ച കൊടുത്തിട്ടില്ല ആ ഒരുാവശം വെച്ച കൊടുത്തത് മാ
ആ അതൊരു അതൊരു പ്രാവശ്യന്ന് കൊടുക്കള്ളൂ
ആഹ പിന്നെ പേടിയാണ് ഇപ്പ എന്തെങ്കിലും കൊടുക്കുമ്പോ തന്നെ
ആ എന്തൊക്കെ വയമ്പൊക്കെ അങ്ങനെ ഒരതിയിട്ടൊക്കെ കൊടുക്കൂല്ലേ ഒരു പ്ലേറ്റില്
വയമ്പ് അതായിക്കും ഒര ഒര മരുന്നാണോ
ആഹ് അത തന്നെയോ ഓര മരുന്ന് ഉരച്ചിട്ട് കൊടുക്കണതിനൊക്കെ നിങ്ങ അങ്ങനെയൊക്കര പറയുന്നില്ലേ
ആ അത് വൈദ്യശാലന്ന് മേടിച്ചിട്ടുണ്ട്
ആ അതന്നെ അത് ഡോക്ടർ കൊടുക്കണ്ടന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവന്ന്
ആണോ ഞങ്ങളടത് ഞങ്ങളടത് അങ്ങനെൊന്നും പറഞ്ഞില്ല പ്രസവരക്ഷയക്കെ ചെയ്തോളാൻ പറഞ്ഞ
ആ നല്ലതന്നെയാണ് കുട്ടികൾക്ക അപ്പ അല്ലെങ്കിൽ നല്ല തന്നെയാണ് മരുന്നുകളൊക്കെ നമുക്ക് വേണ്ട തന്നെയാണ് എല്ലിനും ഒക്കെ ഉറപ്പുണ്ടാവാൻ വേണ്ടീട്ടേ നോർമൽ ഡെലിവറി ന്ന ന്നെയാണോ
ആ നോർമലാർന്നു
ആ പിന്നെ വേറെന്തൊക്കെ വീട്ടില് വിശേഷം
ചായകുടിച്ചാ
ആഹ ചായ കുടിക്കുന്ന സ്വഭാവം പൊതുവേ ഇല്ല ജൂസ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കുടിക്കും
അങ്ങനെയൊക്കെ
ആ ആ
ഇപ്പൊ ചെറിയ കുട്ടിയ ഇണ്ടുണ്ടായി
ആഹ ഇപ്പൊ അങ്ങനെ മിക്കവരും എല്ലാവരും അങ്ങനെ തന്നെയാ ചായ ഒന്നൊക്കെ കുടി നിർത്തിയേക്ക
ആ അപ്പന് രാവിലെ കോംബ്ലൻ ഉണ്ടാക്കി കൊടുക്കും ബദാമിന്റെ ഒരു കോംബ്ലാന ഉണ്ട് നല്ല ടേസ്റ്റ ആണ് അതുണ്ടാക്കി കൊടുക്കും കുട്ടികൾക്ക് ചായ നല്ലതല്ലല്ലോ പിന്നെ നിക്കാണെങ്കിലും പാല് കൊടുക്കണ കാരണം ചായ കാപ്പി പോലത്തെ ഇതൊക്കെ ഒഴിവാക്ക നല്ലത് അതെ ഹസ്ബന്റ് മാത്രം ചായ കുടിക്കും
ആഹ് ആഹ്
അങ്ങനെയൊക്കെ ആഹ് നല്ലതല്ലാത്തൊണ്ട് ഇങ്ങനെ ഓരോരുത്തരെ ഒഴിവാക്കി എന്റെ ഉമ്മാക്കും ഉപ്പക്കും പണ്ടേ ഇഷ്ടല്ല ചായ അങ്ങനെ ഞങ്ങള് പിന്നെ വൈകുന്നേരം ചായ കുടി നിർ ത്തിയത് ജ്യൂസ് എന്തെങ്കിലും ഇണ്ടാക്കി കുടിക്കും രാവിലെ എന്താവേറെ കോബ്ലാനോ ബൂസ്റ്റോ ഹോർളിക്സോ അങ്ങനെ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കി കുടിക്കും ചായക്ക് പകരം പിന്നെ ആഹ് പിന്നെ വൈകുന്നേരം ജ്യൂസ് അങ്ങനെ ശീലകാൻ വേണ്ടീട്ട് ആ ആദ്യക്കെ പണ്ടൊക്ക കുടിച്ചിരുന്നു പിന്നെ അങ്ങനെ മാറ്റി മാറ്റി വരിയാണ്
ആഹ്
ഭയങ്കര കൊതുക് ശല്യം ഉണ്ടോ അവിടെ
ഉം നല്ല കൊതുക് ശല്യംണ്ട്
ഉം ചെറിയ കുട്ടികൾ ഉണ്ടാവുമ്പോഴാണ് ബുദ്ധിമുട്ട്
ആ ഇവളെ ഇപ്പൊ കൊതുക് കുത്തി കൊണ്ടിരിക്കാ നെറ്റിന്റെ ഒരു ഇതുണ്ട്
കൊട അങ്ങനെ കുട്ടികൾക്ക് വെച്ച് കൊടുക്കണ കൊടയില്ലേ
ആ കൊട തന്നെയാ പക്ഷെ അത് വലുതാണ്
ഉം
ബെഡിന്റെ ഒപ്പം കൂടിയതല്ല
ആഹ് ഏഹ്
വല മാത്രായിട്ടുള്ളതാ
തൊട്ടിയിലിമ്മ വെക്കണതാ
തൊട്ടിയിലല്ല ഏയ്‌ അഞ്ചു വയസ്സായ പിള്ളേർക്കൊക്കെ കിടത്താൻ പറ്റിയ പോലത്തെ കൊട പൊലത്തെ തന്നെ ആഹ്
ആഹ് ആ ആഹ് അങ്ങനത്തെ ഇതുണ്ട് എന്റെ മോൾക്ക് വാങ്ങിയത് ഇണ്ടായിരുന്നു അവൾക്ക് ആ ഫസ്റ്റ് തന്നത് കിട്ടിയത് അങ്ങനെ വലിയ കുടയാന്ന് അത് വെച്ച് കഴിഞ്ഞാൽ ബെഡില് പിന്നെ എനിക്ക് കടക്കാൻ സ്ഥലമില്ല അത് ആഹ് അല്ലാണ്ട് പിന്നെ ഞാൻ ചെറുത് ചെറുത് വാങ്ങി പിന്നെ
ആഹ് പറഞ്ഞ ശരിയാ കിടക്കാൻ സ്ഥലം ഇല്ല ഞങ്ങ എന്നിട്ട് എന്ത് ചെയ്യും പകലൊക്കെ ഇത് ഇട്ട് കിടത്തും രാത്രിയാകുമ്പോ ഇത് മാറ്റ റ്റീട്ട് ഞങ്ങടെ ഉള്ളിലാക്കി കിടുത്തും
ആഹ് നിന്നെ കൂടെ കൊള്ളുവോ അതിന്റെ ഉള്ളില് നെറ്റിന്റെ ഉള്ളില് നിന്നെ കൂടി കൊള്ളുവോ ഹ് ഹ് ഹ് ഇതിനുള്ളില് ഒന്ന് ഒന്ന് ചുരുണ്ട് കൂടിയാൽ എന്നെ കൂടി കൊള്ളും അത്രക്ക് വലിപ്പണ്ട് ഇവിടുത്തെ കുട ആഹ് നല്ല വലിപ്പണ്ട്
അതിന്റെ അത്രയും ഇല്ല
ആഹ് പിന്നെ എന്നാ ശരിട്ടോ
ആഹ് ശരി ശരി
ആഹ്